ഹലോ കേക്ക്ണ്ടോ ഹലോ
ഹലോ എന്തൊക്കെണ്ട്
എൻ എന്താവർത്താനം
ഒക്കെസുഖം എവിടെപിന്നെ
ഇവടെണ്ട് ഇവിടെ നാട്ടില് പണിയാ
ഉം ശരി എന്താ പണി
നല്ല പണി
ഉം ചായ കുടിച്ചോ
ഉം ചായ കുടിച്ച് ബിസ്കേറ്റ് നിങ്ങൾക്കൊ
കടിയോ ബിസ്കറ്റിണ്ടാക്കിയ ബിസ്കെറ്റോ വാങ്ങിട്ട് വന്നതോ
ഞങ്ങള് വാങ്ങി കൊണ്ട് വന്ന ബിസ്ക്കറ്റ്
അത് ശരി
ഇണ്ടാക്കിയതല്ല പിന്നെന്താ ഇന്നെന്തേയിനു ഉച്ചക്ക് സ്പെഷ്യല്
ഉച്ചക്കിന്ന് ബിരിയാണി
ഏഹ് ഇങ്ങൾണ്ടാക്കെ അഹ് ശരി അഹ് ആഹ് ആഹ് അഹ് അങ്ങനെ ല്ലെ
ഉം ഇന്ന് സ്കൂളൊന്നുല്ലല്ലോ ഉം
ഞാറാഴ്ചെ
അപ്പൊ ബിരിയാണിയ്ചു ഉം ഉം
ക്കന കൂട്തല്ണ്ടാക്കല്
അങ്ങനെ ചിക്കനാണ് കുട്ട്യേക്കൊക്കെ ഇഷ്ടം പക്ഷെ
പ്പാ
ഇന്ന് ചിക്കൻ തന്നെണ്ടാക്കിയത് ബീഫ് പ്പൊ ബിഫ് കൂട്ടൂലാലെ കുട്ട്യേക് ഇഷ്ടഹ് ചിക്കന ഉം വെച്ച ഉം അപ്പപിന്നെ ചിക്കൻബിരിയാണി വെക്കാര്ച്ച് ആഹ് ചെമ്മീനൂണ്ട് ചെമ്മീൻ ബിരിയാണിണ്ടാക്കും റോസ്റ്റ്ണ്ടാ ക്കും ഉം ഇങ്ങൾ വെക്കളിലെ ബിരിയാ
ഞങ്ങള് ചെമ്മീ ചെമ്മീന് ബിരിയാണി ഇണ്ടാക്കും ചെമ്മീന് പിന്നെ റോസ്റ്റ്
ഇങ്ങളച്ചാ ഇങ്ങള് അച്ചാർണ്ടാക്കോ ചെമ്മീനോണ്ട്
ഇണ്ടാക്കിട്ടില്ല ഇണ്ടാക്കിയത് കഴിച്ചീണ്
ആഹ് നങ്ങളുണ്ടാകളുണ്ട് ചെമ്മീൻ
ആഹ് അങ്ങനല്ലേ
മ് ചെമ്മീൻ നല്ലോണം റോസ്റ്റ് ആക്കികാണ്ട് നല്ല നല്ലോണ്ണം പൊരിക്കണം സാറി എന്നിട്ട് നമ്മളെ സാധാ എല്ലാ അതിൽ ഇടുന്ന ഇട്ടിട്ട് അങ്ങനെ പൊരിച്ച
ആ ശരി ആ ഉം ഉം ആ അപ്പൊ അത് കഴിക്കും
ഉം ഉം
പിന്നെ ഞെണ്ട് ഇണ്ടാക്കല് ഇണ്ടോ
ഏഹ് ഉം നെണ്ട് നെണ്ട് അങ്ങനെ ഇഷ്ടംന്നുല്ല ഉണ്ടാക്കിട്ടുള്ളൂ അല്ലാതെ അങ്ങനെ ഒന്നും ഇണ്ടാക്കി നിങ്ങൾ ഇണ്ടാക്കിയത് ഹലോ